കേക്കുന്നില്ലേ?
ആ കേൾക്കുന്നുണ്ട്. പറയൂ.
ഓക്കെ. ഏ സംസാരിച്ച് വരാം.
ആ സംസാരിക്കാം എന്റെ പേര് സാലിഹ്. നിങ്ങളുടെ പേരെന്താ?
എണിച്ചെ ഉള്ളു.
ബെസിലാലെ പറയൂ നിങ്ങള് എന്ന്ത്‌ ഏ എന്താണ് താങ്കളുടെ അഭിപ്രായം പറയൂ? നമ്മുടെ കേരളത്തെ കുറിച്ച് പറയൂ.
കേരളത്തെ പറ്റി കേരളം പറഞ്ഞാല് നല്ല അഭിപ്രായം ഉണ്ട്. പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഏതായാലും ബാക്കിയുള്ള രാജ്യങ്ങളെ പറ്റിയും മറ്റേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളക്കെ പറ്റി നോക്ക കേരളം തന്നെ ബെസ്റ്റ് എന്ന് പറയാം
അതെ തീർച്ചയായും ഞാൻ ആ അഭിപ്രായത്തോട് വളരെയധികം യോജിക്കുന്നു. കേരളം പോലെ ഒരു ദൈവത്തിന്റെ നാ നാടായി നാട്ടിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മളെല്ലാവരും ഒരു യഥാർത്ഥത്തിൽ ഭാഗ്യന്മാർ തന്നെയാണ്. അപ്പ മാത്രമല്ല നിങ്ങള് ഒന്ന് ആലോചച്ച് നോക്കൂ ഇപ്പ കേരളത്തിലുള്ള ഒരു സാക്ഷരത അല്ലെങ്കിൽ വി വിദ്യാഭ്യാസത്തിന്റെ ഉന്നതി വേറൊരു സംസ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കൂല്ല.
പക്ഷെ ദൈവത്തിന്റെ നാടന്ന് പറയാൻ മാത്രം മൊന്നും ഇല്ലട്ടോഇപ്പം.
ഓ നിലവില് ചില ആളുകളൊക്കെ അങ്ങനെ തലപ്പൊക്കി തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മള് എപ്പോഴും നിങ്ങൾ ആലോജിച്ച് നോക്കുമ്പോ പ്രകൃതിയായി കഴിഞ്ഞാലും ഒരു സമ ശീതോഷണാവസ്ഥ നമുക്ക് കേരളത്തിൽ കേരളത്തിലല്ലാതെ വേറെ ഇവിടെ നമുക്ക് ഇത്ര സുന്ദരമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ കാര്യം എടുടുത്തൊക്ക് ഇന്ത്യൽ തന്നെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സാ ഉള്ള ഒരു സംസ്ഥാന അല്ലേ കേരളം.
ഉം. പക്ഷെ ഞാൻ പറയട്ടെ ഇപ്പ വിദ്യാഭ്യാസത്തിന്റെ കാര്യം നോക്കയാണെങ്കില് കേരളത്തിൽ ഞാൻ വിമർശിക്കാണെങ്കിൽ കേരളത്തിൽ ആകെ സാക്ഷരത മാത്രേ ഉള്ളൂേ പറയാൻ പറ്റുള്ളൂ. വേറെ എന്തേലും ഉണ്ടോ? അപ്പൊ നിങ്ങൾ ആലോജിച്ചേ വല്ല ഐ. എ.. എസോ, പി. എസ്. സിയോ, യു. പി. എ സിയോ എന്ത എന്തേലും ഒരു സാധനം എടുക്കുവാണങ്കില് അതില് ഈ കാണുന്ന കേരളത്തിന്ന് ആദ്യത്തെ പത്ത് റാങ്ക് പോയിട്ട് നൂറ്റാങ്കിലെങ്കിലും വരാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. കേരളത്തിൽ സാക്ഷരത എന്ന് പറഞ്ഞാൽ പത്താംക്ലാസ് വരെ എന്തെലും
അല്ലല്ല കേരളത്തില് അത് നിങ്ങൾക്കറിയാത്ത കൊണ്ടാ കേരളത്തിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് വരെ ഉണ്ടായിട്ടുണ്ട്. ഏ
ഞാനതല്ല പറഞ്ഞേ സാക്ഷരത പ്ലസ് ഇത് നോക്കുക?
പിന്നെ കേരളത്തിൽ ഐ. എ. എസിൽ ഒക്കെ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിട്ടുണ്ട്. കേരളം കൊഴപ്പമില്ലാത്ത സ്ഥാനം കിട്ടണ സംസ്ഥാനം തന്നെയാണ് കേരളത്തിന് ഐ എ എസിന് മേഖൽ താങ്കള് താങ്കളുടെ നാട് എവിടെയാന്നാ പറഞ്ഞെ
ഞാൻ മലപ്പുറം
എന്ത് ചെയ്യുന്നു
ഞാൻ പഠിക്കുന്ന്
എവിടെ
ഞാൻ നാട്ടി തന്നെ
നാട്ടി തന്നെയാണല്ലേ അ അപ്പൊ താങ്കള് ഒന്ന് ആലോയിച്ച് നോക്കു ഇപ്പം കേരളത്തില് ഐ എസ് ആയി കഴിഞ്ഞാല് ഈ പി എസിയാണേ യു പി എ സിയാണേ എല്ലാത്തിലും ഉന്നതമായ വിജയം ലഭിക്കുന്നൊരു സംസ് ഥാനാണ് കേര്ളസ് അപ്പം കേ കേരള കേരളത്തിൽ കേരളത്തിൽ ഉണ്ടാകുന്ന വേറൊരു പ്രധാനപ്പെട്ട പ്രശ് അല്ല നമ്മള് തർക്കമല്ല ഇവിടെ ഇത് നമ്മള് കാര്യങ്ങള് വിലിയിരുത്തി സംസാരിക്കാണ്ട് കേരളത്തില് പാലിച്ചു നോകൂ ഇപ്പം കേരളത്തിൽ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ചാല് ഏഹ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാല് ആളുകള് നിരന്തരായിട്ട് താങ്കൾ പറഞ്ഞത് പോലെ തന്നെ ഒരു ഭാഗ്യായി യോജിക്കാണ് നിരന്തരായിട്ട് ആളുകള് പഠി പഠിക്കുന്നുണ്ട് പക്ഷെ പഠിച്ചിട്ട് പഠിച്ച ആളുകൾക്ക് ജോലി ലഭിക്കാതെ അവര് വിദേശത്തേക്ക് പോവാണ് ജോലിക്ക് വേണ്ടീട്ട് ആ ഒരു എന്ത് ജോലിയും വി വിദ്യാഭ്യാസം തമ്മിലുള്ള അ അന്തരം നമ്മള് കൊറക്കാൻ സാധിക്കുമ്പഴേ നമ്മള് കേരളം ഒന്നുംകൂടി മുന്നേറൂ എന്നാണ് എന്റെ അയി അഭിപ്രായം താങ്കള് ശെരിയല്ലേ ഞാൻ പറഞ്ഞത്
അത് ശെരിയ അയിനോട് യോചിക്ക്ണു
അതെ അപ്പോൾ താങ്കൾ പറഞ്ഞതും ഇപ്പോൾ തന്നെ ഏ ദേണു ഐ എസയും യു പി എസീടേക്ക ആളുകൾക്ക് മുന്നേറാൻ
ആ അതിനുള്ള കോച്ചിങ് ആദ്യം തന്നെ കൊടുത്ത് തുടങ്ങുന്നല്ലോ
ആ അതെ അതെ അതിയാണ് എന്റെ അഭിപ്രായം ആളുകൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻ്ററി സ്കൂളിലൊക്കെ ഇവിടെ കൂടുതലായിട്ട് വരേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് ആളുകൾക്ക് വെറുതെ പഠിക്കാൻ ന്നതിലുപരിയായിട്ട് ജോലി ലഭിക്കുന്ന രീതില് കാര്യങ്ങള് പഠിച്ച് മനസ് ക്കള്ളെ രീതി അവിടെ വരുന്നണം വരണം എന്നാണ് എൻ
ഇപ്പം അറ്റ്ലീസ്റ്റ് എങ്ങനാന്ന് വച്ചാൽ ഇപ്പം പഠിച്ചു ഇങ്ങനെ പറയാണോങ്കില് ഏ ഒര് ഒരു കുട്ടിയോട് പറയണം ഇജ്ജ് ഇങ്ങനെ ഇങ്ങനെ പഠിച്ചിട്ട് ഈ ഒരു ഇതിലിങ്ങനെ പോയാ അനക്ക് ഈ ജോലിയിലേക്ക് എ ത്താം അങ്ങനെ പറഞ്ഞ് കൊടുക്കാങ്കി ആ കുട്ടിക്കും അത് മാത്രം നോക്കിയ മതി ഇത് പത്താം ക്ലാസ് വരെ
അത് ശെരിയാണ് ഇപ്പോ നിങ് നീ ഒന്ന് ആലോയിച്ച് നോക്കൂ ഇപ്പൊ ഡോക്ടർ ആവണ്ട ഒരു കുട്ടിയാണ് ആ കുട്ടി ഓ ഇപ്പോ താര വേറെ പല വിഷയങ്ങൾ വേറെ പല പല വിഷയങ്ങള് പഠിക്കുന്ന ആവശ്യ ത്തില്ല്യാ ചെറുപ്പത്തിലേ ആ കുട്ടക്ക് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടങ്കില് വേറെ പല വിഷയത്തെ കുറിച്ച് ആ കുട്ടി പഠിക്കണ്ട ആവശ്യില്ല
ഇല്ല അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചാം ക്ലാസ് വരുവാണെങ്കിൽ ബേസിക്സ് പഠിപ്പിച്ചു കൊടുക്കാം അഞ്ചു പോരേ ഇത് പത്താം ക്ലാസ് വരെ ബേസിക്സ് പഠിച്ചിട്ട്
പഠി പഠിക്ക ആവശ്യ ശ്യില്ല വേറെ കുട്ടി സാമൂഹിക ശാസ്ത്രവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഇൻഡപ്ത് ആയിട്ടുള്ള ആഴത്തിൽ ഇറങ്ങി പഠിക്കേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല ഇല്ല അ അതൊക്കെ വെറും അതര വ്യായാമങ്ങളാണ് അപ്പൊ പൊറ ത്തുള്ള ആളുകളും അത് തന്നെയാണ് ഇപ്പം പുറത്ത്ന്ന് പുറത്തുള്ള സാഹചര്യം ആലോയിച്ചോക്ക് ഐയർലൻഡ്യാലും അമേരിക്കയിലായലും അവിടെ കേ കേരളത്തിലെ അയർലെൻ്റിലുള്ള വിദ്യാഭ്യാസ രീതി ഇവിടെ പകർത്താ എന്നാണ് മുഖ്യനെ പറഞ്ഞിരുന്ന് പ പക്ഷെ അത് ഒരിക്കലും റെഡി അല്ല കാരണം പാശ്ചാത്യ രാഷ് രാഷ്ട്രങ്ങളില് പതിനെട്ട് വയസ്സാവണ സമയത്ത് തന്നെ ആളുകൾക്ക് ഈ ഒരുവിധ എല്ലാ ജോലിയും അവര് ചെയ്തിട്ട്. ഏത് ജോലിയാണ് അവര്? തിരഞ്ഞെടുക്കാൻ ഒരു കൃത്യമായ ലക്ഷ്യബോധം അവർക്ക് വന്നിട്ടുണ്ടോകും പക്ഷെ ഇപ്പോഴും നമ്മള ജനതക്ക് ഒരു മുപ്പത് വയസ്സവാതെ ഒരു ജോലിയിലേക്ക് അവർ എത്തിപ്പെടുന്നില്ല. അവിടെയൊക്കെ ആളുകൾ സ്വയം തിരഞ്ഞെടുക്ക ജോലി പക്ഷെ ഞമ്മളെ ഇവിടെ ആളുകൾ സാഹചര്യവശാൽ ഓരോ ജോലിയിലേക്ക് എത്തിപ്പെടുകയാണ്
അത് ശരിയാ
ശരിയാണ്. പ്പോ താങ്കൾ എന്ത എന്താണ് പഠിച്ചിരുന്നത് പറയാമോ?
ഞാന് ബി. കോം പഠിച്ചോണ്ടിക്കുന്നു
ബി. കോം പഠിച്ചൊണ്ടിരിക്ക. ഞാനിവിടെ ഒരു മതസ്ഥാപന ത്തി പോയി പഠിക്കുന്ന ആളാണ്. ദാറുൽ ഹുദ എന്ന് പറയും.
ദാറുൽ ഹുദ. കേട്ടിട്ടുണ്ട്.
കേട്ടില്ലേ?
ആ കേട്ടിട്ടുണ്ട് ആരയോ എന്റെ ബന്ധുക്കള്ളിലാരൊക്കയോ ഉണ്ട് തോന്നന്നു
ഓക്കെ. ഏത് തന്നെ യാലും നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങിരാം അപ്പൊ കേരളത്തിൽ നിങ്ങളെപ്പോലെയുള്ള ദീർഘ ദൃഷ്ടിയും പിന്നെ ഏ ദൂരെ ദൃഷ്ടിയുമുള്ള ആളുകൾ അധികാരത്തിലേക്ക് വരട്ടെ
ഉം നല്ലതാണ് ഞമ്മക്ക് പക്ഷെ അങ്ങനെ അധികാര രാഷ്ട്രീയത്തിലേക്ക് എനിക്ക് വലിയ തല്പര്യമില്ലാത്ത ആളാണ് ഞാൻ
പക്ഷെ നിങ്ങള നിങ്ങളെ പോലെയുള്ള കാഴ്ചപ്പാടും ദീർ വീക്ഷണമുള്ള യുവാക്കൾ ഇതിന് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് മാത്രേ
പക്ഷെ ഞാൻ തോന്നാനാ എന്താന്നറിയോ എന്റെക്കാൾ കൂടുതൽ നിങ്ങൾ ഈ മതസ്ഥാപനത്തിൽ പഠിച്ച കുറച്ചാൾക്കൾക്ക് ആ ഒരു മെന്റാലിറ്റിയും, ഒരു രൂപമൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കേട്ടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ഏ മതസ്ഥാനത്തിലൊക്കെ പഠിച്ചിരുന്ന ഫ്രണ്ട്സ് ഉണ്ട്. എവിടെയോ കൊല്ലത്തൊക്കെ പഠിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എന്റെ നാട്ടില്
താങ്കൾ എന്നിലേക്ക് എത്തപ്പെടാ എത്തിപ്പെടാനുള്ള കാരണം എന്താ? ഒരു വിളിച്ചാണോ
ഞാന എന്ത് ചെയ്തു നേരെ ഗ്രൂപ്പില് ഫ്രീയാന്നിട്ട്. അപ്പൊ എന്ത് ചെയ്ത് അതില് കൊറെ സീൻ കാണൂല്ലേ നമ്മളെ ജസ്റ്റ് സീൻ അപ്പൊ അതില് നിങ്ങളെ നമ്പൂരുണ്ട് ഇവരെ വിളിച്ച അല്ലാപ്പോ ഓരോത്തർക്ക് മെസ്സേജ് അയച്ച് ആ വിളിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു ഒന്ന് പോയ നമ്മൾ ഇത് കൊറെ കണ്ടതല്ലേ ഇല്ല ഞാൻ രണ്ടാം വർഷം
രണ്ടാം വർഷം അല്ലേ? ബി. കോം. എവിടെ പഠിക്കണു? മലപ്പുറം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാ?
ഉം എന്റെ പഠിത്തം കൊല്ലത്താണ്
കൊല്ലത്താലേ ആ ഇപ്പൊ നിലവിൽ കൊല്ലാതെആണോ ഉള്ളത്
ആഹ് ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഫ്രണ്ട്സിന്റെ ഒപ്പം ഇങ്കിട്ട് പോന്നു. എതായാലും വീട്ടുകാരും ഒക്കെ ആയിരുന്നു.
ഓക്കെ അത് അ ഏറ്റവും നല്ല കാര്യമാണ് വീട്ടിൽന്ന് കുറച്ച് വിട്ടുന്നാൽ തന്നെ നമ്മള് ആ
മനസ്സിലായില്ലേ
നമുക്ക് കുറെ ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് പക്ഷെ താങ്കളോട് എനിക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസം ശ്വാസോച്ഛ്വാസത്തിന്റെ വായു നില ന്നത് വരെ വിദ്യാഭ്യാസത്തി മുറകെ പിടിക്കണം താങ്കൾ
ത് വച്ചാവുന്ന
അത മലയാളം നമ്മ പറയാനുള്ളതാണെങ്കിലോ നമ്മൾ ആലോചിച്ച് നോക്കും ഇപ്പൊ മനുഷന്മാര് ജനിച്ച്ച് വീണിട്ട് നമ്മള് ഒരു സൊസൈറ്റിയിലുള്ള കുറെ നിയമങ്ങളുണ്ട് വും നമ്മള് അറിഞ്ഞിട്ട് ചെയ്യ്ണ നിയമങ്ങള്‌ണ്ട് അറിയാതെ ചെയ്യ് ചെയ്യ്ന്നപെടും പ്പോ ഇന്നലെ എനിക്ക് ഏ സോഷ്യോൾജി എക്സാമുണ്ടായിരുന്നു. പ്പതിൽണ്ടായിരുന്നൊരു താണ്. ബ എ സോഷ്യോൾജി ആണ്. അപ്പോ ആച് അതില്ള്ള ഒരു തത്ത്വമാണ്. പ്പൊ ഭാഷകളുടെ ഗ്രാം ഗ്രാമറല്ലെങ്കിൽ എ ഭാഷയിലുള്ള നിയമാവരികളൊക്കെ ഓരോ മനുഷ്യനും. ജന്മന അറിയുന്നതാ പ്പൊ മലയാളത്തിൽല്ലേ മലയാളം ഗ്രാമറാനുസൃതായിട്ട്ണ് നമ്മൾ ഏവരുംസം സംസാരിക്കുന്നു പക്ഷെ നമുക്കതിന്റെ ഗ്രാമറിന്റെ വശങ്ങൾ നമുക്കറിയോ ലോപസന്ധി എന്താന്ന് ചോദിച്ചാ നിനക്കറിയോ?
യെന്ത്?
ലോപസന്ധി എന്താന്നറിയോ? സന്ധികളറിയോ?
സന്ധികളും
സന്ധി ചൻ അഹ് അതല്ല അതല്ല അതല്ല ഞാൻ ഉദ്ദേഷിച്ച്. ഹ്ഹ്
ബോഡിയിലെ ജോയിൻസ
അ അ അതെയതെ അതേ പോലെ ഭാ ഷെലും ജോയിൻസളുണ്ട് ആ ഭാഷയുള്ള ഈ സംയോജനങ്ങള് നമ്മക്കറിയാതെ ക്ഷെ ഞാനും നീയും അത് വളരെ കൃത്യമായരീതിയിലാണ്. സ് സംസാരിക്കുന്നതെ അഅ് ഞാനും നീയു അറിയാതെ ശീലിച്ചു പോകുന്ന കൊറെ നിയമാവരികളാ അതുപോലെ തന്നെ എന്തുണ്ട് നമ്മളറിഞ്ഞ് ചെയ്യുന്ന കൊറേ സാധനങ്ങൾണ്ട്. ഇപ്പൊ ഇതാണ് യഥാർത്ഥത്തില് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് പ്പതിനാൽ തന്നെ സ് ഗാന്ധിജി പറഞ്ഞത് പോലെ നമ്മൾ വീണ്ടു വീണ്ടു വീണ്ടും പഠിക്കുക. ഡോർ ഡൈ ഡോണ്ടാസ്ക്കോയ്
കൊർച്ച് തത്വങ്ങളും പഠിച്ചിരുന്നാ
അതെ അപ്പോ ഇങ്ങനെ ഓവറ് ഇതിക്ക് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് തപ്പലുണ്ടാവില്ല.
അയ്ശര്യാ
ക് ട്ടാ
ഞാപിന്നെ ത ഓരോരുത്തര മൂഡെ നോക്കുള്ളു. ത തൊ തേങ്ങ്യേം മാങ്ങേം ഒന്നോക്കൂ ല. ഓരോര്ത്തരെ മൂടൾക്കും ഉം ഇപ്പങ്ങളോടംസാരിക്കേണ്ട രീതിണ്ട്. ആ രീതി എനിക്കറിയ. ഈ മത സ്ഥാനത്തി പഠി അല്ലെങ്കി ഇങ്ങനെ ഒരു സ്ക്കൂള് പഠിച്ചോണ്ട് സംസാരിക്കേണ്ട രീതി എനിക്കറിയാ പിൻന്നെ ങേ വേറന്തച്ചാല് അല്ലാത്തോര് ണ്ടാവൂലെ പ ഞാന് തിന് മുമ്പ് വേറ വർക്കെയ്താണ്. അപോ, അങ്ങന കൊറെ ണ്ടാവും. അങ്ങന കൊറെ സംസാരിച്ച രീതീണ്ട്. ന്യല്ലാതെ സാദാ കൊറെ കാക്കന്മാര് വെരും ഒരു എൺമ്പതും, അയ്മ്പതും, വയസ്സുള്ളോർ ഒലോടംസ് ഓരോര്ത്തര്ക്കും ഓരോ ടൂൺ ലെ നടക്കുള്ളു.
അതെ ശരിയാണ് ച്ചാ നമ്മള് അഅ് പോ അറബില് ഒരു പഴഞ്ചൊല്ല് പോലെ പറയാറുണ്ട് ബൊ ഓരോ മനുഷ്യന്റെയും അവന്റെ ബുദ്ധി അല്ലെങ്കിലവന്റെ എങ്ങന രീതിയിലാണവൻ സമീപി ഇഷ്ട്ടപ്പെടേണ്ട ആ രീതിയില്നമ്മൾ അവരോട് സംസാരിക്കേണ്ടതാണ്. അപ്പൊ, ഏതായാലും ഇത്ര നേരം എന്നോട് സംസാരിച്ച നമ്മളോട് സംവദിച്ച നിസിൽ ന് ഹൃദ്യ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു.
ഓ ഒരു പ്രസംഗം അവസാനിപ്പിച്ച. ഏ ശരിയെന്നാ.
ശര്
ആരോ ആരൊ ആര് ത് കട്ടാവുന്നില്ലല്ല തേങ്ങ
ഹലോ
ഇതെന്താ കട്ടാവാത്ത് ബായ്
അതന്നെ ഞാനും നോക്കുന്നത്
നമ്മളെട്ട
കട്ട ആവണില്ല കട്ട ആവണില്ല ചത്ത